ആഹ് എന്നാണ്ട് വിശേഷം
ഞാൻ അങ്ങോട്ട് വിളിക്കുവായിരുന്നു
ആഹ് അതെ ഇനി അടുത്തത് പിന്നേ ഇന്ന് പോയില്ലേ
ഇന്ന് പോയി ഇന്ന് പോയിട്ടൊക്കെ വന്നു
ഓഹ് മക്കളൊക്കെ കെടന്നോ എവിടെല്ലേ മ കുട്ട്യാള്
കുട്ട്യാളൊക്കെ ഇവിടെണ്ട് കളിക്ക്ന്ന്
ആഹ്
അവടോ
അവിടെ ഒരാള് കിടന്ന് ഒരാളതാ പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് ഇവള് ഇവിടെ ഉറങ്ങ്യരുന്നു മൂന്നരക്ക് വന്നതാ അപ്പോ ആറ് മണി അവരെ കിടന്നുറങ്ങി. ആറ് മണി അല്ല ഏഴുമണിക്കാണ് ഞാൻ വിളിച്ചു ഒണർത്തേത്
ഉം ഉം ഉം
അപ്പൊ അവളങ്ങനെ നടക്ക്ണ് മറ്റേവൻ വടെ കിടന്നുറങ്ങി
ഉം ഉം ഉം ഉം ഫുട്ടൊക്കെ കഴിച്ചോ
ഇല്ല ഞാൻ കഴിച്ചില്ല അവർക്ക് കൊടുത്ത് കഴിച്ച അവിടെ
ഉം
അവര് അവിടെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ
ഇവിടെ ഞാന് കഴിച്ചില്ല ഇനി കഴിക്കാനെ കൊണ്ട് പോനു ഒന്ന് കിടക്കുന്നു ഒന്ന് വിശ്രമിക്കാന്
ആഹ് പോയി വന്നാ ക്ഷീണം കാണോല്ലേ
പിന്നെ ആനന്
ഉം നടന്നിട്ടാണോ അങ്ങോട്ടും ഇങ്ങോട്ടും വ വരുന്നേ
ആഹ് കൊറച്ച് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും
ആഹ് ബസ്സൊന്നുല്ലെ അപ്പൊ
ബസ്സും ബസ്സൊക്കെ ഉണ്ട് ബസ് കയറേണ്ട ആവിശ്യല്ല
ആഹ് അതൊണ്ട് നടക്കും ആഹ് നല്ലതാട്ടോ നടക്കുന്നെ അത് വ്യായാമമാവും
പിന്നെ അതാണ്
എന്താ അങ്ങനെ കാര്യമായിട്ട് പരിവാട്യോന്നുംല്ല ഇന്ന് പിന്നെ ഭക്ഷണത്തിന് എന്താ
ഇന്ന് ഭക്ഷണത്തിന് ഉം ചോറുണ്ട് എന്തുവാന്ന് ഞാൻ നോക്കിയില്ല അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്ക്
രണ്ടു നേരം ഉണ്ടാക്കാണോ
രണ്ട് നേര അല്ല രാത്രിത്തിലേക്കുള്ളത്
അതുതന്നെ ഉച്ചക്ക് വേറെ രാത്രി വേറെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്
ആഹ് നന്നാണ് അവിടെയോ
ഞാന് ഞങ്ങള് ര മൂന്നേരേ ഉള്ളള്ളൂ അപ്പോ ഉച്ചകത്തെന്നെ അഡ്ജസ്റ്റ് ചെയ്തു
ഇവിടെ ആണെങ്കി പിന്നെ കറിയൊക്കെ ഉണ്ടെങ്കി പിന്നെ കൊഴപ്പില്ല അതെന്നെ വെച്ചിട്ട് രാത്രില് പിന്നെ കറിയില്ല തീർന്നു പോയെങ്കിൽ പിന്നെ ഉണ്ടാകും
ആഹ് അങ്ങനെ താനേ കറിയൊന്നും ഇല്ലന്നുണ്ടെങ്കില് ചോറ് വേഗം അതൊക്കെ എട് ത്തെച്ചിട്ടെ വല്ല അപ്പ എന്തെങ്കിലും ഉണ്ടാക്കും പുട്ടോ രാത്രിക്കെ ആഹ് അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും കറി ഇണ്ടാക്കാൻ മടിയായിട്ട് മ്
എ എ
ഉം എന്താ ഇനി നാളെയും പോണ്ടേ എങ്ങനെ ലീവ്
ലീവ് ഞായറാഴ്ച മാത്ര ഉള്ളൂ
ആഹ് വേറെ എന്നാവോ ഉം മഴയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇ ഇന്ന് ഇവിടെ ഇ ല്ല
ഇന്ന് വലിയ മഴയൊന്നും ഇല്ല ഇന്ന് നല്ല നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു
ആഹ് ആഹ് ഇന്ന് ഇവിടെ നല്ല വെയിലായിരുന്നു
ഉം കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ഭയ ങ്കര മഴയായിരുന്നു അതിന്റെ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു
ആ ഹ് ആഹ്
ഉം
ഇന്ന് ഇന്ന ഇന്നലെ ചെറുതായിട്ട് മഴയുണ്ടായിട്ടുള്ളു ഇന്ന് ഇന്നും ഇന്നലെ ഒക്കെ നല്ല വെയിയിലാ ഉം നല്ല വെയിലാ ഇവിടെ വെയില് പറഞ്ഞാ നല്ല വെയില് അടി
ഹ് ഹ് ഈ വെയിലും ചൂടും ഒക്കെ നല്ലൊരു മഴ പെയ്യാനാ
ആ വയനാട്ടില് മണ്ണിടിഞ്ഞ് പിന്നെ കുറച്ചആള് മരിച്ചൊക്കെ ചെയ്യ
കേട്ടി ഇപ്പം ഉം കഴിഞ്ഞ വട്ടവും ആ അപകട പടങ്ങൾ അല്ലായിരുന്നോ
ഉം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ മഴ പെയ്തിട്ടാണത് മഴ പെയ്യാതെ തന്നെ
എത്ര പേര് മരിച്ച് പാവങ്ങൾ കിടന്ന് ഉറങ്ങിയപ്പരേ
ഉം ഉം അതും അത് നിന്നക്കാതെ മഴ പെയ്യായിരുന്നു അന്ന്
ആന്ന് ആന്ന് ഉം
മഴ അത്രൊന്നും ഇല്ലല്ലോ എന്നിട്ടും കൂടെ അപകടം അത് ഇത് പിന്നെ എന്താ തുരങ്ക ഉണ്ടാക്കാന്ന് തോന്നുന്നു അല്ലേ
എവിടാ
അവിടുന്ന് പിന്നെ വയനാട് കോഴിക്കോട് മ പിന്നെ തുരങ്ക പാത ഉണ്ടാക്കാണ് എന്നൊക്കെ അങ്ങനെയാണ് കേട്ടത് അതിന്റെ മണ്ണ് അവിടെ
അതൊരു അപകട മേ മേഖലയാണെന്ന് തന്നെ പറയാം
ആഹ് അതെ അങ്ങനത്തെ അപകട മേഖലയിൽ തന്നെ പോയിട്ട് ഒരു തുരങ്കം
അവിടെന്ന് മാറി താമസിക്കുന്ന ഏറ്റവും നല്ലത് എല്ലാരുമേ
അതെ അതിന് നമ്മള
എത്ര അപകടങ്ങളാ കൺമുന്നിൽ കണ്ടത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ലേ
അങ്ങനെയൊക്കെ ആണെങ്കിലും അവന അവന് ജനിച്ചു വളർന്ന നാട് വിട്ട് ആരെങ്കിലും പോവോ
അത് തന്നെ നമ്മളോട് നമ്മളോട് ഇപ്പം നമ്മളോട് ഇപ്പം മാറി താമസിക്കാൻ പറഞ്ഞ നമ്മക്ക് എങ്ങോട്ട് പോവും
പ്പോവും അതെ അതാണ് ഇല്ലത് നമ്മൾ ജനിച്ചു വളർന്ന് ആഹ് നാട് വിട്ട് പോകാനും ഒരു മനസ്സിനൊരു ഇതുണ്ടല്ലോ
മറ്റൊരിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പൊരുത്തപ്പെടാനും പറ്റത്തില്ല
റ്റൂല അതാ അതാണ് എല്ലാരും അവിടെ ത തന്നെ പിന്നെ ഇപ്പം ആഹ് കവളപ്പാറയിലൊക്കെ പിന്നെ അവർക്ക് വീട് വെച്ച കൊടു ത്തു അവിടെ തന്നെ ആഹ് ആൾ താമസായില്ലേ
അത് അവരെ ഈ മല മലയോര പ്രദേശങ്ങളിൽ നിന്ന് അങ്ങ് മാറ്റും
ഉം ഉം
ഉം ഉരുള് പൊട്ടുന്നിടത്ത് നിന്ന് കുറച്ചൊക്കെ അങ്ങ് അകലം മാറ്റും
അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എന്നാല് അവിടെ
അല്ല വയനാട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണുവല്ലോ
ഉം ഉം
എത്രയോ പേര് മലയോര പ്രദേശങ്ങളില്ലാതെ എത്രയോ സ്ഥലങ്ങളുണ്ട്
അതെ അതുണ്ട് ശരിയാ ഉം ഉം പക്ഷെ വയനാട് ഇങ്ങെ നത്തെ വന്ന് കാണാനും
നമ്മള് വാർത്തയിലൊക്കെ കാണത്തില്ലേ ഇത് മലപ്പുറം ബോർഡറാ
ഉം ഉം ആഹ് ആണല്ലേ
മലപ്പുറം മലപ്പുറം ബോർഡറാ അതുകൊണ്ട് അവിടാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലൊക്കെ
ഉം ഉം ഉം ആഹ് അവിടെ നിലമ്പൂര് ഭാഗത്തൊക്കെ മഴണ്ട് പെയ്താ വെള്ളം നിറഞ്ഞ ആഹ് വെള്ളം നിറഞ്ഞ് പിന്നെ വെള്ളല് ഉം വേഗം നിറിയും ചാലിയർ പുഴയൊക്കെ വേഗം നിറഞ്ഞ് നല്ല പിന്നെ വെള്ളമാക്കും അപ്പോ മാലെന്റെ മുകളില് പിന്നെ മഴ പെയ്താൽ മ വയനാട്ടിൽ മഴ പെയ്താ ഇവിടെ പുഴയില് വെള്ളം കയറും
ഉം ഉം
ഉം നിലമ്പൂർ ഭാഗത്തൊക്കെ ഇങ്ങോട്ട് വെള്ള വെള്ളത്തിനടിയിലാവും നന്നായിട്ട് മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ
ഉം ഉം ഉം ആഹ് അന്ന് അന്ന് അന്ന്
ഉം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ലെ കവളപ്പാറ പൊട്ടി വന്ന നിലമ്പൂരത്തെ എല്ലാ വീടുകളിലും ഫുള് വെള്ളമായിരുന്നു ഓരോ വീടും പകുതി വരെ വെള്ളന്നൊക്കെ പറഞ്ഞ് ന്യൂസിൽ ഇങ്ങനെ കാണാം
ഹ ഹ
ഉം എന്ത്
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
ഉം എന്നാ
വെറുതെ ഇരിക്കുമ്പ സീരിയലൊക്കെ കാണുവോ
സീരിയല് കാണാനില്ല ഞാനിങ്ങനെ ഇത് ഫോണില് ഇങ്ങനെ എതുണ്ടല്ലോ വരുന്ന റീലുകളൊക്കെ ആഹ് അതൊക്കെങ്ങനെ സ്ട്രോൾ ചെയ്ത് പോവും അല്ലാതെ ഒരു സംഗതി തന്നെ ഇരുന്ന് കാണുന്ന ആഹ് പരിപാടിയൊന്നുല്ല പിന്നെള്ളത് എനിക്ക് മറ്റേ എന്തേലും കിട്ടിയ വായനയാണ് അത് പിന്നെ ഒരു പുസ്തം പുസ്തകമൊക്കെ കിട്ടിയാലേ അത ആഹ് പുസ്തകം കിട്ടിയാൽ പിന്നെ വെറുതെ ഇടുല്ലോ അത് അങ്ങനെയൊന്നുംല്ല കയ്യിലേത് കിട്ടണോ അതെല്ലാം ഇപ്പൊ ഈ പിന്നെ ഒരാള് ഈ ഫ്രണ്ടില് ഒരാള് ഒരു എന്നോട് പറഞ്ഞ ഒരു പുസ്തകം ഒക്ക കണ്ട് വായിക്കണം ഏഹ് ഒരു പേര് രഹസ്യംന്നാണ് അപ്പൊ അത് വായിച്ചാൽ അത് ഫുള്ളായിട്ട് വായിച്ചാലന്ന സംഗതി നമുക്ക് കിട്ടാനുണ്ട് ആഹ് സംഗതി നമുക്ക് കിട്ടിക്കഴിഞ്ഞാ ഒരു രഹസ്യൽ ഒളിഞ്ഞപ്പുണ്ട് അ നമ്മളത് ശരിക്കും ന ഗ്രഹിച്ച് വായിക്കണെന്നണ്ട് ആ സീക്രട്ട ആണെന്ന് പറഞ്ഞു ആ ആ സംഗതി നമ്മള് ആ ആ പുസ്തക പുത്തകം വായിച്ച് നമ്മളാ ഒരാള് ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അപ്പൊ ആഹ് അതെ അതെ അല്ല
ണ്ടായിരുന്ന്
ആണാ അത് അതിനിന്ന് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും അങ്ങനെയൊക്കെ പറഞ്ഞോ
ആഹ് ആഹ് ആഹ്
അങ്ങനെ അത് വായി
സീക്രട്ട് എന്നെപറഞ്ഞൊരു പുസ്തകം വായിക്കണം
അങ്ങനെ സീ ഏഹ്
വിജയിക്കാനുള്ള ഒരു രഹസ്യം അല്ലേ
ആ വിജയിക്കാനുള്ള രഹസ്യം സീക്രട്ട് രഹസ്യം എന്നാണ് പുസ്തകത്തിന്റെ പേര്
ആഹ് ആഹ് ആഹ്
അത് സീക്രട്ട് മൽ ഇംഗ്ലീഷിലും ഉണ്ടാവുമായിരിക്കും
ആഹ് ആഹ്
പല ഭാഷകളിലും ഉണ്ട് അതൊന്ന് വായിച്ചാല് ആഹ് പിന്നെ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റം വന്ന് അത് വായിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഉള്ളതാ അല്ലാത്ത അറിയില്ല
വായിച്ചിട്ടുണ്ടോ പുസ്തകം
ആവോ അല്ല ഞാൻ ആ പുസ്തകം കണ്ട് കേട്ടിട്ടേ ഇല്ല
ഏഹ് ഏഹ് ഏഹ്
ഉം അത് വാങ്ങി വായിക്കണംഒക്കെ പറഞ്ഞു പുസ്തകം വായിക്കലണ്ടോ
പിന്നെ കൈകിട്ടുന്ന എന്തും ബാക്കി ഈ പറഞ്ഞു കൊട്ട് ബാലരമ ആണേങ്കിലും കളി കുടക്കയണങ്കിലും ഒക്കെയണെങ്കിൽ ഏറ്റവും കുടുതൽ ഇഷ്ടം നൃസ്പേപ്പറുകളേയിരിക്കും ഹലോ
പിന്നെ കളിക്കുടുക്കിയും ബാലരമ്യം ബാലഭൂമിയും എല്ലാം
ന്യൂസ് പേപ്പറുകളാ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്
ന്യൂസ് പേപ്പറോ ആ ന്യൂസ് പേപ്പർ ഇവിടെ വന്ന് വായിവിടെ ആദ്യം വരുത്തിരുന്നു പിന്നെ മക്കളൊന്നും അതിൽ നോക്കുവൊന്നുമില്ല പിന്നെ ഞാൻ മാത്രമേ അതിന്റെറെ ഒരു ആളള്ളു അപ്പൊ അവര ഉപ്പാ പറഞ്ഞു അത് നിർത്ത് നമുക്ക് വെറുതെ കാശ് കൊടുക്കണം മക്കൾക്കൊന്നും ന്യൂസ് പേപ്പറിനോട് താല്പര്യം തരില്ലെന്നും പറഞ്ഞ് അങ്ങനെ അത് അത് സ്റ്റോപ്പെയ്ത് പ്പ ഞാനി ഇന്നെ ന്യൂസ് പേപ്പറ് വാ പിന്നേ ഇവിട്ന്നേ അയൽവാസിന്റെ വീട്ട്ന്ന് കൊണ്ടൊന്ന് എന്തെങ്കിലൊക്കെ നോക്കുംന്നല്ലാതെ ഇവിടെ വെര്ത്ത്ണൊന്നുല്ല
ഉം ഉം
ഉം ന്നാ ശെരി
ഓക്കെ ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം